ന്നിട്ട് ആഹ് ഉം
ആഹ് എന്തൊക്കെയുണ്ട്
ആഹ്
ക്കുന്നുണ്ടോ
ആഹ് മുറിഞ്ഞു പോകുന്നുണ്ടല്ലോ
ഏഹ്
ആഹ് ഇപ്പ ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലേ
ആഹ് ക്ലിയർ ആണ് ക്ലിയറാണ്
ആഹ് ഓക്കെ
ആഹ് ന്തോ റേഞ്ചിന്റെന്തോ ഇഷ്യു വന്നതാ
ആഹ് നേരത്തെ എവിടെ പോയി
ആഹ് നേരത്തത് കൊറച്ച് തെരക്കായി പോയി
ആഹ് ഫ്രണ്ട്സിന്റൊപ്പം പൊറത്തൊന്നും പോവില്ല
ഇല്ലടോ ഫ്രണ്ട്സിന്റെടുത്തും പൊറത്തും പോകാനുള്ള ടൈമ് കിട്ടാറില്ല കാരണം ഇവിടുന്ന് എട്ട് മണിക്ക് വെരുന്നു പിന്നെ ഏഴ് മണിക്ക് ഡ്യൂട്ടി കഴിയുന്നു പിന്നെ നേരെ വരുന്നു ഡ്രസ്സ് മാറ്റുന്നു ജിമ്മിൽ പോകുന്നു തിരിച്ചൊരു പത്തുമണിയാവുമ്പോ വരും പിന്നെ വ രുന്ന് കുളിക്കുന്നു ഫുഡ് കഴിക്കുന്നു കേറി കെടന്നുറങ്ങുന്നു പിറ്റോസം അതേപോലെ തന്നെ
ഓരോ കണ്ടിന്യൂസെ
ആഹ് ഇത് തന്നെ
ആഹ്
പിന്നെ ലീവും അങ്ങനെ ഇല്ലല്ലോ
ആഹ് ഞാനങ്‌ ഞാനാ ഇങ്ങനാക്കിയോണ്ട് സമയം കിട്ടാത്തോണ്ടാണ് ഞാന് ട്വന്റി ഫോർ എടുത്തെക്കാണ്ട് പിറ്റെസം ലീവ് എടുക്കുന്നത് അതാണ് പിന്നെ ഞമ്മക്ക് കൊറച്ചേരം ഒറങ്ങി കയിഞ്ഞാലും ഞമ്മക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്കതിന് ചുറ്റുപാടുണ്ടെങ്കിൽ
ആഹ് ഉം ഉം ഉം
നമ്മക്ക് എവിടെലും പോണങ്കിൽ അങ്ങനെ പോവാ
പോവും ചെയ്യാല്ലെ അതാണ് സുഖം ഇതൊരു മിഷൻ ലൈഫ് പോലെയായി
ഹോസ്പിറ്റൽ കേസ് ണ്ടെങ്കി പോവാ പ എന്ത ആവശ്യുണ്ടെങ്കിൽ നമ്മക്ക് ഒര് സമയം കിട്ടും മറ്റേതൊരു സമയം ണ്ടാവൂല നമ്മള് ജോലിക്ക് പോണ് നമ്മളൊരു ഇതുണ്ടാവുലേ ഫ്രീഡം ണ്ടാവില്ല അവ്ടെ ജോലി ജോലി ജോലി ഇത് ജോലി റൂമ് ന്ന ങ്ങാണ്ട് അങ്ങനെ ഒരു ഇതാക്കലാന്ന്
ആ ഒരു എൻജോയ്മെന്റ് കാര്യങ്ങളൊന്നും ഇണ്ടാവൂല
ഒന്നുല്ല
ആ ആ അത് നമ്മള് കൊറച്ചായി കഴിയുമ്പോളെ ഇപ്പ നമ്മളൊരു കല്യാണം കഴിച്ച് ഒരു ഇതായി കഴിയ്മ്പോൾ നമുക്ക് ഉത്തരവാദിത്തമായി അപ്പൊ നമ്മിളിതേ കണ്ടീഷനിൽ തന്നെ പോണം ഹ് ഹ്
ഉം
ഇപ്പൊ കൊറേ പേരൊക്കെ മാറി ട്ടോ ഇപ്പൊ കൊറേ പേര് ട്രിപ്പ് മറ്റേ എന്തെന്നാ ക്യാരവാനൊക്കെ ആക്കി സെറ്റക്കിയിട്ടൊക്കെ പോണാണ്ട് ഫാമിലിയായിട്ട് പ്പ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കി യൂട്യൂബേഴ്സ് അങ്ങനൊക്കെ ആക്കിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിനകത്തു നിന്ന് അവർക്കൊരു ഇൻകം കിട്ടും
ആഹ്
ഉം പക്ഷെ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും റ്റുന്ന ഒരു ജോലിയാണെങ്കിൽ ഓക്കെ നമുക്ക് ചെയ്യാം
ആഹ്
ഉം
ഞ ഞാനെന്താ ച്ചാല് ബിസിനസ് മൈൻഡാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബിസിനസ് ആലോചിക്കും
ആഹ്
അങ്ങനെ ആലോചിച്ചിങ്ങ ആലോചിച്ചങ്ങനെ കൂട്ടും അല്ലാതെന്താ
ഉം ഹ് ഹ് എന്ത് ബിസിനസാ ഉദ്ദേശിക്കണേ ഹ് ഹ്
ഞാൻ മെയിനായിട്ട് ഇങ്ങള ഇപ്പോ നിങ്ങളെ ഫീൽഡിന്റെ ഒരു ഇതന്നെ ഡ്രോപ്പ് ഷിപ്പിങ്
ആഹ് ആഹ്
ഉം
ദേ ന്നാ അങ്ങനെ ലൊജിസ്റ്റിക്സിന്റെ കോഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെയാ പഠിക്കാൻ പറ്റുന്നത് പഠിച്ചൂടെ അപ്പൊ അതൊക്കെ പ മേച്ചിട്ടുണ്ടെങ്കി നമുക്ക് പുറത്തേക്ക് പോകാനൊക്കെ ആണെങ്കിൽ സ്കോപ്പ് ഉണ്ട്
ആഹ്
എല്ലെങ്കിൽ പിന്നെ ഷിപ്പിലൊക്കെ പോണം ഷിപ്പിലൊക്കെ ആണെങ്കിൽ സുഖാ
ആഹ്
ആഹ് എന്റെ ഫ്രണ്ടൊക്കെ പോയിട്ടുണ്ട് ഷിപ്പിലാവാൻ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ആറു മാസം വർക്ക് ചെയ്യ പിന്നെ കൊറച്ച് ഒരു രണ്ടു മാസം ലീവ് പിന്നെ എല്ലാ രാജ്യങ്ങളിലും പോവാനും പറ്റും
ആഹ്
പോവാൻ കുറച്ച് കഷ്ടപ്പെട്ടു
ആഹ്
ഇന്റർവ്യൂ പിന്നെ ഓരോ രാജ്യത്തിന്റെ വിസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാന്
ആഹ്
കൊർച്ച് ബുദ്ധിമുട്ടി പക്ഷെ കേറി കിട്ടിയ പിന്നെ സെറ്റാണ്.
ആഹ്
അതേപോൽ തന്നെ ന്റെ ബാ ഫ്രണ്ടുണ്ട് മാൽട്ടീല് ഓനവ്ടുക്ക് പോകാൻ വേണ്ടിട്ട് നല്ല ചെലവാ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം പൊട്ടിച്ചിട്ടുണ്ടാവും. ഉ
ആഹ് പക്ഷെ എത്തിപ്പെ ത്തഹ പിന്നെ പൈസമ്മക്ക് കൊടുക്കാലെടാ
ആഹ് ഇപ്പൊ ഒരു ലക്ഷത്തിന്റെ മോള് സാലറിണ്ടോണ്ട്
ആഹ്
അഹ് പക്ഷേ ഓന് എത്ര യു അവിടത്തെ ത് വിസ ട്ടി കഴിഞ്ഞാൽ എത്ര യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോവാ പോവാന്നറില്ല. ഫ്രീയായ് ഫ്രീവിസയ വേറെ വിസന്റാവശ്യം ണ്ടാവൂല
ആ മാൾട്ടയിലെന്താ ജോലി എന്തെന്നാ?
ഓനെന്തോ തില് കേബിൾന്റെ ന്തോ കമ്പനീലാ. നമ്മള് അവിടെ ടൈൽസും കാര്യങ്ങളൊക്കെ പൊന്തിച്ചിട്ടാ ത്രെ ഇട അപ്പൊ ടൈൽസിന്റെടിൽ കൂടി കേബിള് കൊണ്ട് പോണത്രെ കേബിള് വലി വർക്കാണ് കമ്പനി വർക്കാണ്
അ ആഹ്
ഫുഡൊന്നും ഉണ്ടാവൂല ഫുഡൊക്കെ കൊണ്ടോണ്ടി വരും
ഉം. അപ്പൊ റൂമു തും ഫുഡ് ചെ കമ്പനി തരോ?
ക്കോല് നോക്കേണ്ടി വരും ന്ന് തോന്നുണ് എന്തൊക്കെയാണെന്നറിയില്ല. ഏഹ്
അല്ല റൂമ് കമ്പനി കൊടുക്കുന്ന്
ഇല്ല ല്ല അവിടൊന്നുല്ല അതൊരു ദ്വീപ് മാതിരിയാണ് ദ്വീപ്മാതിരിയുള്ള സലാണ്.
ഏത് നമ്മളെ മാലി ദ്വീപ് അങ്ങെൻത്തെ പോലത്തെ അല്ലേ
അങ്ങൻത്ത ആ മാൾട്ട യൂറോപ്പിലുള്ളൊരു കൺട്രിയാണ്.
ഓക്കെ ഓക്കെ ആഹ് ആഹ് യൂറോപ്പിലേക്ക് പോണെങ്കില് കൊർ ച്ച് പണിയാണ് മറ്റേ ഇതൊക്ക വേണാർ എന്ത്ന്നാ യൂറോപ്പാ സി വി അങ്ങൻത്തെക്കെ താക്കി സെറ്റ് ചെയ്ത് കൊറച്ച് പണീണ്ട് പണികള്ണ്ട്. എ ഞാനാദ്യം വന്നപ്പോ കൺസ്ൾട്ടൻസിയിലായിരുന്നു ഞാൻ പോയത് ഇവിടെ ഫസ്റ്റ് കേറ്യതൊരു മാസം അപ്പൊ അയിനാത്ത് ജി സി സിയിലേക്കും പിന്നെ യൂറോപ്പിലേക്കും ആയിരുന്നു അവര് റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്.
ആഹ്
അപ്പൊ അയിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ശങ്ക കൺട്രീസ് അങ്ങനെയൊക്കെ അയിനെ കുറിച്ചൊക്കെ
ഉം
ഏഹ്
അവന് അവന് സ്റ്റുഡന്റ് വിസക്കാണ് പോയത് അത്പ്പോ വർക്ക് വിസയിലേക്ക് മാറി.
ആഹ് സ്റ്റുഡൻസ് വിസ്സയിൽ പോയിട്ടങ്ങനെ വർക്ക് വിസയിലേക്ക് മാറാൻ പറ്റോ?
ആഹ്
ആഹ്
അത് കമ്പിനി മാറ്റി കൊടുക്കും കമ്പിനീല് വർക്ക് ചെയ്യുമ്പോ പിന്നെ കമ്പിനി വർക്ക് വിസ അയച്ചു കൊടുക്കുവല്ലോ
ഉം ഉം നീയിപ്പൊ അവനൊപ്പൊര് രണ്ടു വർഷം ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞട്ടല്ല അവനിപ്പൊ വരാൻ പറ്റുള്ളൂ നാട്ടില്
അവന് വന്ന നാട്ടിലെത്തിയൊരു വർഷമായി
ആഹ് ഹ്
ഒരു വർഷം കഴിഞ്ഞപ്പോ നാട്ടില് ഇല്ലല്ല
ആഹ്
പിന്നെ നാട്ടില് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ പോന്നു അവന്റെ നാട്ടിത്തെ കൊറേ ഫ്രണ്ട്സ് അവിടെ ഉണ്ട് അപ്പോ എല്ലാരും പാടെ ഒരുമിച്ച് പോയിരി ക്കയാണ് കൊറേ ചെക്കന്മാരുണ്ട് അവിടെ
ആഹ് എന്നനിനക്കും അങ്ങനെ നോക്കി നോക്കിക്കൂടായിരുന്നോ
പയാനഞ്ചിലെക്ഷേ
അതാ ഞാഞാൻ പറഞ്ഞില്ലേ നേരത്തെ മറ്റേസ്രായലിന്റെ കേസ് അതന്ന് നോക്കാൻ കെട്ന്ന
ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒഴിവാക്കിട്ട് പ്പൊ ചെയ്യും ഇവിടന്ന് വിട്ട് കഴിഞ്ഞ പിന്നൊക്കെ എന്താവുന്നു
നമ്മളെ ആഹ് അതെ നമ്മുടെ അവിടുത്തെ ഇത് വേറെ എവിടെയും കിട്ടൂല നമ്മൾ നിൽക്കുന്ന വീടിന്റെയും ആ ഒരുരി ഇത് കൂട്ട വേറെ എവിടെയും ണ്ട പക്ഷെ നമ്മള പോയ പറ്റുള്ളൂ നമ്മ രക്ഷപടണം പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പുറത്തു പോയാലേ നടക്കുള്ളൂ എന്നിട്ട് നീ പോയിട്ടൊരു മുത്ത് നാപ്പത് വയസൊക്കെ ആവുമ്പോൾ തിരിച്ചു വന്നാലും വിഷയം ഇല്ല
ആഹ്
അപ്പത്തേക്ക് നമുക്ക് ഫാമിലിയ ആയി വീട് വിസിറ്റ് ചെയ്യ സ്ഥലം മേടിക്കുക എന്തെലൊക്കെ ചെയ്ത് ഇല്ലെങ്കിൽ ചെറിയൊരു കച്ചവടംക്കെ തട്ടിക്കൂട്ടി ഇതാക്ക
ഉം
നിന്നുകൊണ്ട് തന്നെ എന്നിട്ട് പിന്നെ അത് വന്നട്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് അത് റൺ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ട്പോയി ഡെവലപ്പ് ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരായിരിക്കണം നമ്മള് കമ്പനി ഏൽപ്പിക്കുന്ന ഇപ്പൊ എന്ത ചെറിയരു ഹോപ്പാണെങ്കിലും
ആഹ്
നമുക്ക് ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്നവരായിരിക്കണം
ആഹ്
ആഹ് അങ്ങനെയാണെങ്കില് വിഷയില്ല ഇപ്പൊ കുറ പേര് അങ്ങനെ തന്നെ ചെയ്യുന്നവരുണ്ട് സ്ഥലം മേടിച്ചിട്ട് ചിലപ്പോൾ റൂമ് ആ വാടകക്ക്‌ കൊടുക്കുന്നവര് പിന്നെ അതല്ലാണ്ട് പിന്നെ കച്ചവടം തുടങ്ങുന്നവരുണ്ട് ഷോപ്പൊക്കെ ഇട്ടിട്ട് ആഹ്
നിങ്ങക്കവിടെ മെസ് ഒക്കെ ഉണ്ടോ
ഏഹ്
മെസ്സാണോ അതോ കമ്പനീന്റെറതോ
കമ്പനീന്റെയാടാ കുക്ക് ഉണ്ട് കുക്ക് ഫുഡ് ഉണ്ടാക്കി തരും മൂന്നു നേരം ഫുഡ്ണ്ട്
ആഹ് അപ്പൊ ഇങ്ങക്ക് ഫുഡ് ഒന്നും ഉണ്ടാക്കണ്ട
വേണ്ട നമ്മുക്ക് പണിയെടുത്താൻ മാത്രം മതി ആഹ്
അപ്പോ ബിരിയാണി തക്കാവോ
ആഹ് ഉണ്ടാവും
സ്പെഷ്യൽ ഡേ
എവടെന്ന് വെച്ചാ അല്ലല്ല എല്ലാ വെള്ളിയാഴ്ചകളിലും നൈറ്റ് ബിരിയാണി ഇണ്ടാവും.
ഓല ബിരിയാണിക്കാരം
അല്ലല്ല നമ്മളെ നാട്ടിത്തെ ബിരിയാണി തന്നെ.
ഏഹ്
ആ അത്ണ്ടാവും
ഉം ആ ടേസ്റ്റ് കിട്ടോ?
ആ ടേസ്റ്റ് കിട്ടൂല പക്ഷെ എന്നാലും ചെലപ്പോ ഉപ്പ് കൂടുതലായിരിക്കും ചെലപ്പോ ഉപ്പ് കൊറവായിരിക്കും. ചെല സമയത്ത് നല്ലതായിരിക്കും ആ കൂടുതൽ ഇണ്ടാക്ക്ണോണ്ട്
ശരിക്ക് ഒരു ഷെഫിന് അങ്ങനെ ഒരു പാളിച്ച പറ്റാൻ പാടില്ലല്ലോ.
ആ അതെ
കാരണം എന്താ വെച്ചാല് ഷെഫ് പർഞ്ഞാൽ ഇപ്പോ ഒരു പ്ലേറ്റില് ചോറ് തരുന്ന ആളല്ലല്ലോ ഷെഫ്.
അതെ അതെ ഷെഫ്ന്ന് പറയാൻ ഇല്ലടാ. അഹ് പിന്നെ ഇങ്ങനെ ഭണ്ടാരിയാണ് ഭണ്ടാരി.
ആഹ്
ച്ചാ
ആ മലയാളിന്നെ?
മലയാളി അല്ല മാ മാംഗ്ലൂര് അങ്ങനെ ആ സൈഡ്. മലയാളം അറിയാം മലയാളത്തിന്ന് സംസാരിക്കും ആഹ്.
ഉം ഉം
ആ ഒരു സൈഡ്ള്ള ആൾക്കാരാ.
ഉം
പിന്നെ ആ കൊഴപ്പൊല്ല പിന്നെ രാവിലെന്ന് വെച്ചിണ്ടെങ്കി ഇന്ന് പുട്ടും കടലായിരുന്നു.
ആഹ്
ഉച്ചക്ക് സാമ്പാർ എന്തെലും ഒരു തോരൻ പിന്നെ വൈന്നാരം ചായ കൊണ്ട് തരും.
ആഹ്
പിന്നെ രാത്രിക്ക് ചെലപ്പോ ഗീ റൈസ് ഇണ്ടാവും. പിന്നെ ചെലപ്പോ ചിക്കൻ കറി ഇണ്ടാവും ചെലപ്പോ മുട്ട കറിയായിരിക്കും. ചെലപ്പോ ഇന്ന്ന്ന് വെച്ചിണ്ടെങ്കില് പരിപ്പ് കറിയും പിന്നെ ഗീ റൈസും പിന്നെ ചിക്കൻ പൊരിച്ചതും കബാബുണ്ട് അങ്ങനെ ആ ഓരോ ദിവസം ഓരോന്നായിരിക്കും ഇന്നലെ രാത്രി പൊറോട്ട ആയിരുന്നു.
ഏ രാത്രി പൊറോട്ടെ?
ആഹ്
പൊറാട്ടൊക്കെ ദഹിക്കോ രാത്രി കഴിയി കഴിച്ചിട്ട്?
ഇല്ലേ
ഇന്നട്ട് എത്ര പൊറോട്ട കഴിക്കും?
ഒന്നോ രണ്ടോറ്റേ കഴിക്കും അത്രേ കഴിയുള്ളു.
ഏ ചപ്പാത്തി ഒന്നും ഉണ്ടാവില്ല?
ചപ്പാത്തി ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഇല്ല. ഗ്യാസിന്റെ ഒരു ഇഷ്യൂ വന്നപ്പോ കൊറേ മെനൂന്ന് കൊറേക്കെ സാനങ്ങളൊക്കെ മാറ്റി. ഗ്യാസ് കിട്ടാണ്ടായപ്പളെ.
അഹ്‌
ഉം അണ്ട അങ്ങനത്തെ കുറച്ച് ഇപ്പോ. ഗ്യാസ് കിട്ടാൻ പാടതന്നെ റേറ്റ് കൂടുതലാണ് എല്ലാട്തും.
ആഹ്
ഉം.
അവിടെ എങ്ങനെ മഴൊക്കെ ഇണ്ടോ.
ഇവിടെ എന്ത് മഴ ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. വൈകുന്നേര ആയപ്പോ ഒരു ആറ് ഏഴു മണി ആയപ്പോ നല്ല മഴ പെയ്തു. നല്ല മഴന്നാ നല്ല മഴ പെയ്തു. പിന്നെ അത് ഒരു ഒമ്പത് ആ എട്ടൊമ്പത് മണി വരെ നിന്നു.
ഉം അവിടെ മയ പോയ്താ മറ്റേ ഡൽഹി മാതിര്യാ.
ആഹ് തോണി പോലേയാ റോഡ് പോലും കാണൂല ഫുള്ള് പൊഴയാ ആയിരിക്കും റോഡ്. ആവൃത്തിയട്ട വള്ളവും
ഹേ ക മറ്റേ ഐക്ക് വള്ള ഐക്ക് വെള്ളങ്ങളൊക്കെ വര്ല്ലേ?
ആഹ ഹേ. പിന്നെ അത് മഴ നിന്ന് കഴിഞ്ഞാ അത് പെട്ടെന്ന് തന്നെ പോവും ചെയ്യും.
ആഹ്
ഇവിടെ പിന്നെ മഴ അങ്ങനെ പെയ് നമ്മളെ നാട്ടില് പെയ് ഇങ്ങനെ ഇപ്പൊ ഒരോ പ്രാവശ്യം പെയ്തിട്ടുണ്ടെങ്കി പിന്നെ ദിവ സം ഇങ്ങനെ പെയ്തൊണ്ട് ഇങ്ങനെ മൂടിക്കെട്ടി അങ്ങനെ നിക്കൂല ഇവടെ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാ പിന്നെ നിന്നു പെയ്യൂല.
അതെ
നമ്മളെ വടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ കുന്നും മലയും പ്രദേശങ്ങളൊക്കെ ആയതുകൊണ്ട്.
ആഹ.
ആ മഴയങ്ങൻ തന്നെ നിക്കും കാറ്റ അധികം ഇല്ലാതോണ്ട്.